ഹലോ.
ലഹരികളെ ഹ് ലഹരിവിഷയത്തെ കുറിച്ച്ഞമ്മളൊരു ഒരു സംഭാഷണം.
ആഹ് പ്പത്തെ ഈ കേരളത്തിലി ലഹരി ഇത്ര വ്യാപകമായത്. പണ്ട് മുതല്ഇള്ളതാണോ അതോ ഇപ്പൊ ഈ ഒര് ജെൻസി പിള്ളേര് എല്ലാരും ഈ ജൻസിപിള്ളേരെക്കെ ചാപ്പകു ത്ര ഞമ്മക്ക് കാണ കാണ കാണൽണ്ട് അതൊക്കെ ശെരിക്ക്ള്ളതാണോ. ജൻസ്കളാണോ അതിന്റെ പിന്നില്.
കേരളത്തിലുള്ള ലഹരിയെകുറിച്ച് പറയുകയാണെങ്കിൽ ഇത്ര വ്യാപകമാവുന്നത് ഈ യുവാക്കളിലൂടെയും നമുക്കറിയ ലഹരി എറ്റവും കൂടുതൽ ഇണ്ടാകണത് യുവാക്കളിലും. ഈ വാക്കുകളിലാണ് അതുപോലെ തന്നെ ഇന്നത്തെ വാക്ക് ഇന്നത്തെ യുവ സമൂഹോന്ന് പറഞ്ഞത് അധികവും ജെൻസി പിള്ളരായതുകൊണ്ട്തെന്നെ ഇന്നിങ്ങനെഅധികം വളരെ രീതിയിൽ ലഹരി വ്യാപകാവാൻ കാരണം ഒര് കാരണംത്തിൽ ജൻജി പിള്ളേര് അതുപോലെ ജൻജി എന്ന് പറയുന്നത് വലിയൊരു പങ്കുള്ളരു. വിഭാഗംതെന്നെയാ
അടച്ചാക്ഷേപിക്കുന്ന ഒര് സ്വഭാവത്തെ തുടർച്ചയായി കാണുന്നുണ്ട് അത് ശെരിക്കും അതിന്റെരു ആവശ്യമുണ്ടോ അതായത് ജെൻസികൾമാത്രമല്ല പഴേയകാലത്തും ഇതൊക്കെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാൻവയ്യ.
ജെൻസികളെ മാത്രം നമുക്ക്ഒരിക്കലും അടിച്ച് ആക്ഷേപിക്കാൻകഴിയില്ല കാരണം പഴയകാലത്തും ഒരുപാട് ലഹരികൾ. മ് ലഹരി മ് ലഹരി ബന്ധപ്പെട്ട ഒര്പാട് കേസുകളും അതുപോലെ ഒരുപാട് ക്രൈമുകളും ലഹരിയുടെ സൈഡ് എഫക്റ്റുകളായിവെന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പൊടിയെപ്പെട്ടിട്ടുണ്ട് അതുപോലെ ജൻജികൾക്കും ഈ ലഹരി കിട്ടുന്നത്. പഴയകാലത്തുള്ള ആളുകൾ നയന്റ്റീൻസ് പോലുള്ള അല്ലെങ്കിൽ പു പഴയെ തലമുറയിൽ നിന്ന് തന്നെ. അതുകൊണ്ട് ജെൻസിനെ മാത്രം നമുക്കൊരിക്കലും കുറ്റംപറയാൻ കയില്ല.
ഈ ലഹരി. എൽ പി സ്കൂൾ മുതല്. അങ്ങനെ സ്വപ്നം പോലുള്ള ലഹരി ഭയങ്കര വ്യാപകാണ്. അപ്പൊ ഇതിന് എതിരൊക്കെ പിന്നെ നമ്മള് കേരളം എത്രത്തോളം പ്രതിരോദിക്കുന്നുണ്ട്.
ഇന്ന് നമുക്ക് മനസ്സിലാൻ കഴിയുന്നത് അത്രോം വലിയ വളരെ ദുഃഖവും അതുപോലെ ഞ ഇണ്ടാക്കുന്ന ഒരുപാട് വാർത്തകൾ ഇന്ന് വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ യു പി സ്കൂള് എൽ പി സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ കയ്യിൽനിന്നെന്നേ ലഹരി വസ് വസ്തുക്കൾ പിടിക്കപ്പെടുന്നതും അതുപോലെ അവരത് ഉപയോഗിച്ചതായിട്ടും അതിൽനിന്ന് അവർക്ക് ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന് അതയ്ത് ഇന്നത്തെ ലഹരി സമൂഹത്തിൽ എത്രത്തോളം വളർന്നു എന്ന് നമുക്ക്. കാണിച്ചു തര്ന്നത് കാണിച്ചു തരുന്നതാണ്. ഇന്നെന്താ സ ഇന്നത്തെ ഈ എൽ പി സ്കൂള്ലും യു പി സ്കൂള്ലും പഠിക്കുന്ന കുട്ടികൾ അവരുടെ നേർത്തെ പർഞ്ഞ ജൻജിപിള്ളെരേയും അതുപോലെ യുവാക്കളേം സമൂഹത്തിനിന്നും ഇത് കണ്ടുപഠിച്ചിട്ടും. അവർക്കുണ്ടാവുന്നൊരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി അവരത് ഉപയോഗി ച്ച്തുടങ്ങുന്നു പിന്നീട് അതൊരു അഡിക്ഷനായിമാറുന്നു അങ്ങനെ അതവരുടെ ഇപ്പോൾതെന്നെ ഈ വളർന്നു വര്ന കൗമാരപ്രായത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അവരത്ര അഡിക്ഷനിലേക്ക് വരുമ്പോ. വളരെ രീതിയിൽ തന്നെ അത് അവരെ ബാധിക്കുന്നതായിട്ട് നമുക്ക് അ തെളിയിക്കപ്പെട്ടിട്ടുള്ളാൺ.
ലഹരി എലാരുംപറയണ്ട് ലഹരി. കുടുംബത്തിനായിനിക്കുന്നൊരാള് സ്വന്തം കുടുംബത്തിന്റെ സമാധാനം സന്തോഷോക്കെ ഇല്ലാതാക്കും. ഇവിടെ നമുക്ക് ഓരോ ദിവസം പത്രങ്ങളൊക്കെ എടുത്ത് നോക്കിയാ നമുക്ക് അതി ഇങ്ങനെ കാണാൻ സാ കാണ കാണല്ണ്ടോ ഒരു ദിവസം അ് പത്രത്തിൽ ഒരു വാർ. അതുകൊണ്ടാണ് ലെഹരികാരണം കൊണ്ട് അല്ലെങ്കി സഹോദരിയുടെ ഭർത്താവിന്റെ മക്കള. മർദ്ദനങ്ങള് തുടങ്ങിയവയൊക്കെമ്മളെ ഈ കേരളത്തിൽ ഇപ്പോ കേരളത്തിലെന്നല്ല ലോകത്ത്തന്നെ. വ്യാപകമായി നടന്നൊണ്ടിരിക്കാണ്. പക്ഷെ ഇപ്പോഴൊന്നും ഞമ്മള് ഈ പോലീസുകൾക്ക് ഇപ്പോ ഇന്നലെ ഒരു ക്ലാസ് അറ്റൻറ് ചെയ്ത പോലീസ് പറഞ്ഞത് ഈ ലഹരിയുടെ വിൽ നമ്മളെ നാട്ടും പൊർത്തുള്ള ആൾക്കാരെ നമക്ക് കിട്ടുണണ്ട് പക്ഷെ ഇതില് വേരൊരിക്കലും കണ്ടുപിടിക്കാൻ. യ്യിണിലാന്നാ പറയുന്നത് അത് എ എന്തുകൊണ്ടായിരിക്കും പൊ ഒരു പോലീസ് ഓഫീസർ പർഞ്ഞതാണത്. അതെന്തോണ്ടായിരിക്കും പോ ഒര് പോലീസ് ഓഫീസറൊക്കെ അങ്ങനെ വേര് കിട്ടാത്ത തരത്തിലുള്ള ഒരു വിപണി ദിനണ്ടോ ശൃംഖല ദിനണ്ടോ
തീർച്ചയായു അങ്ങനെ ഒരുപാട് ഒരു വിപണ്യൊന്നല്ല ഒരുപാട് വിപണികൾ ഇന്ന് കേരളത്തിൽ തന്നെണ്ട് കാരണം. ഇത്തരം മാഫിയകൾ ഈ ലഹരി കച്ചവടത്തിലൂടെയും അവരുടെ ഒരുപാട് വലിയൊരു ശൃംഖലതന്നെ നിർമ്മിച്ചെടുക്കുന്നു അതുകൊണ്ട്തെന്നെ അവരെ ഒരിക്കലും പിടി ക്കപ്പെട്ടാത്ത പിടിക്കപ്പെടാത്തവരായി അവർക്ക് ഒളിത്താവളങ്ങളും അതുപോലെ ഒരുപാട് ആളുകൾ അവരുടെ പണത്തിനും ലഹരിക്കും വേണ്ടി അവർക്ക് സപ്പോർട്ടുകളും അവർക്കൊരുപാട്. ആനുകൂല്യങ്ങളും അല്ലെങ്കിൽ അവർ പിടിക്കപ്പെട്ടാൽതന്നെ അവർക്ക് അതിൽനിന്ന് രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങളും അവരാദ്യംതെന്നെ ഒരുക്കിവെക്കുന്നു അതുപോല്തെന്നെ എത്രയൊക്കെ ആരൊക്കെ പിടിക്കപ്പെട്ടാലും അവരിലേക്ക് എത്താതിരിക്കാനുള്ളൊരു ഒരു സജ്ജ സജ്ജീകരണ അവരാദ്യംതന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ അത്തരത്തിലുള്ളൊരു വലിയ, വളരെ വലിയൊരു മാഫിയ ആയിറ്റ് അല്ലെങ്കിൽ ഒര് വലിയ ഒരു സംഘടനപോലെ ഈ ലഹരിമാഫി യകളും അതുപോലെ ഇത് കച്ചവടം ചെയ്യുന്നവരായാലും ഉപയോഗിക്കുന്നവരായാലും
അഹ് ഇതില് ഒര് വാർത്ത വന്നിട്ടുണ്ട് ഉം ലഹരിക്കെതിരെയുള്ളൊരു സംസ്ഥാന പ്രസിഡന്റ് ലഹരിക്കെതിരെ പോരാടുന്നൊരു ഗ്രൂപ്പിന്റെസംസ്ഥാന പ്രസിഡന്റ് ആ അദ്ദേഹത്തിന് ഇന്ന് മെയ്മായി പിടിക്കാണ് അപ്പൊ ഇതിനക്കെ പ്രതിരോധിക്കേണ്ടവർ തന്നെ അല്ലെങ്കിൽ പ്രതിരോധിക്കുന്ന സംഘടനയുടെ തലവന്മാര് തന്നെ ഇന്ന് ഇ- ഇതിനെല്ലാം വളംവെച്ചു കൊടുക്കുന്ന അവസ്ഥയാണ് ഇന്ന് കേരളത്തിൽ ഒരോ ദിവസവും അല്ലെങ്കിൽ ഈ ലോകത്ത് തന്നെ ഓരോ ദിവസോം പോകുമ്പോ മ്മക്ക് പിന്നെ ഡ്രഗെന്ന് പറയുന്നത് രാജ്യത്തിന്റെയും വെല്ല്യവെല്ല്യ ഒര് സാമ്പത്തിക സ്രോതസ്കൂടിയാണ്. ഓഹ് അതിനൊക്കെ പറ്റീട്ട് എന്താ പറയാന്
തീർച്ചയായും ഇന്നി ലഹരി നമ്മൾ സംരക്ഷിക്കാൻ വേണ്ടി ഓരോരുത്തരുടെ കയ്യിൽ വിശ്വാസത്തോടെ ഏൽപ്പിക്കുന്ന ഓരോ ഓരോ അവർക്ക് ഇവിടെ നൽകുന്ന ഓരോ പദവികൾ അവര് ദുരുപയോഗം ചെയ്യുന്നത് അതിനെതിരെ അവർക്ക് ചെയ അവരോട് പറഞ്ഞതിനെതിരെ. പിന്നെ അവരതിനെ ഉപയോഗിക്കുമ്പോ വളരെ ദയനീയമായൊരു സ എട് വെൽ ദയനീയമായൊര് തലമുറയാണ് അല്ലെങ്കിൽ ദയനീയമായ ഒരു. വാർത്തെന്നെണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത് കാരണം അത്തരത്തിലുള്ള ഒരാള് ഈ സംസ്ഥാന പ്രസിഡന്റ് പോലത്തെ റ്റവും ഉന്നതപദവിയിൽ നിൽക്കുന്ന ഒര് വ്യക്തി അതെ അദ്ദേഹം എതിരെ എന്തിനെതിരെയാണോ പ്രവർത്തിക്കുന്നത് അതിൽ. തന്നെ അദ്ദേഹം ഇൻവോൾവഡ് ആയി വളരെ വലിയൊരു കേസ് അദ്ദേഹത്തിനെതിരെ വരിക എന്നത്. തീർച്ചയായും നമ്മുടെ ഇടയിൽ ഭീതിയും അതുപോലെ ഒരുപാട് നിരാശയും നൽകുന്നതാണ്
ഈ അടുത്ത്പ്പോ നമ്മള് ഈ കേരള സർക്കാര് എല്ലാം പുതിയ പദ്ധതി പോലീസും എല്ലാം പുതിയ പദ്ധതിയെന്തോ തുടങ്ങിട്ടുണ്ടെന്നറിയാൻ സാധിച്ചിട്ടുണ്ട്. ഉം, ഇത്രത്തോളം ഉപകാരം ഉപകാരപ്പെടുന്നുണ്ടോ
തീർച്ചയായും അതിന് ഒരുപാട് വാർത്തകൾ വരുന്നത് ആ ഒരു പദ്ധതി ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന ഒരു പദ്ധതി വളരെയധികം കേരളത്തില് ഫലപ്രദമായി തന്നെ അല്ലെങ്കിൽ. അതേ ഏൽപ്പിക്കപ്പെട്ട ആളുകൾ അത് വളരെതിയിൽ തന്നെ കൃത്യനിഷ്ഠതയോടെ ചെയ്തു തീർക്കുന്നതായിട്ടാണ്. നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അവിടെ ഒരുപാട് പ്രതികളെയും അതിന്റെ ഒരുപാട് സ്രോതസ്സുകൾ കണ്ടെത്തി നശിപ്പിക്കാനും. ആ പദ്ധതിയിലൂടെ കേരളത്തിന് കേരളത്തിലെ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടുണ്ട്ന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അത് വളരെ ഒരാശ ആഹ് ആ വളരെ വല്യ വളരെ വലിയൊരാശ്വാസാണ് കേരളത്തിലുള്ള ജനങ്ങൾക്ക് നൽകുന്നത്.
അതുപോലെ തന്നെ അവരുടെ ഒരു എന്താ നമ്മളീ ലഹരി വിൽപ്പന അല്ലെങ്കിൽ അങ്ങനെ എന്തേലും ഞമ്മളെ ശ്രെദ്ധയിൽപ്പെട്ടാൽ അത് അവർക്കൊരു വീടിയയിട്ട് അയച്ച കൊടുത്താൽ നമ്മൾക്ക് ഇത്ര രൂപ സമ്മാനം തരും എന്നല്ല പറഞ്ഞട്ടെ ഇത് ഇത്. ന്നാലും ദുർ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതയും നിലനിൽക്കുന്നില്ലേ
ദുരുപയോഗം ചെയ്യുക എന്ന് പറയുന്നത് അത് ഒരു വളരെ ഒരു പ്രോത്സാഹനം പോലെ ഈ ഈ ഒരു സംരംഭത്തെ ഇല്ലാതാക്ക ലഹരി എന്ന് പറയുന്ന ആ ഒരു
അങ്ങനെയാണെങ്കിൽ പോലും പൈസക് കിട്ടാൻ വേണ്ടിട്ട് വല്ല വീഡിയോസ് എന്തെങ്കിലും എടുത്ത് അനോണിമസ് ആയി കൊടുക്കാൻ പറ്റുന്ന പല ഓപ്ഷനുകളും ഉണ്ട് ഇപ്പോ അപ്പൊ അങ്ങനെല്ലാം കൊടുത്തിട്ട് ആഹ് പൈസ നേടായന്ന് പറയ്
തെളിഞ്ഞാൽ മാത്രമേ പാരിതോഷികം നൽകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്
മുമ്പ് കൊഴപ്പം വരില്ലന്ന് പ്രതീക്ഷിക്കാലേ
അല്ലെ അതെ അതെ അങ്ങനെ തന്നെ പ്രതി നമ്മുടെ ഗവൺമെന്റ് വളരെ അധികം. വളരെയധികം കൃത്യനിഷ്ഠത ആ വിഷയത്തിലൊക്കെ പാലിക്കുന്നുണ്ടെന്ന് നമ്മുക്ക്
സിനിമയും കാണുമ്പോഴെല്ലാം ഈ ഡ്രഗ്ഗിൻ്റെ എല്ലാം അടിവേര് പോകുന്നത് വലിയ വലിയ രാഷ്ട്രീയ നേതാക്ക് അല്ലെങ്കിൽ ബിസിനസ്.
മാഫിയാക്കളിലൊക്കെണ് ഇത് പൊതുവായിട്ട് എത്താറുള്ളത് ഇപ്പൊ നമ്മളെ നാട്ടിലെ ഈ ലഹരിന്റെ പിന്നാലീം ഇത്തരത്തിലുള്ള വലിയ വലിയ വൻകിട ടീമുക്കളായിരിക്കണമെന്ന് നമ്മൾ കരുതുന്നതില് തെറ്റൊന്നും ൽ തെറ്റൊന്നുമില്ലാല്ലേ
ഇല്ല ഇല്ല അതെന്നെ തീർച്ചയും ഈ ലഹരിയെന്ന് പറയുന്ന ഈ ഉം മാലായി മാഫികൾ പിടിക്കപ്പെടാതിരിക്കാനുള്ള കാരണം ഇത് തന്നെയാണ് ഇത്രയും വലിയ പേഴ്സണാലിറ്റീസും അല്ലെങ്കി ഇന്റർനെറ്റ് ഏ ഇന്റർനെറ്റില് വളരെയധികം പോപ്പുലാരിറ്റിയും ഒരുപാട് ഇപ്പ ഒരുപാട് ഏ ലോക അറിയപ്പെട്ട ഒരുപാട് വ്യക്തികൾ തന്നെ ഇതിന് പിന്നിൽണ്ടാകുമ്പോ അവർക്ക് ഒരുപാട് സപ്പോർട്ടുകൾ അവര് മുഖേന ലഭി ന്നു അതുകൊണ്ട് തന്നെ ഇത്തരം മാഫിയകൾ പിടിക്കപ്പെടാൻ അവർക്കെതിരെ - ഒന്ന് ആക്ഷൻ എടുക്കാൻ ആർക്കും ധൈര്യപ്പെടുന്നില്ല അതുകൊണ്ടുതന്നെ ഇന്ന് നമ്മള് കാണുന്ന കേരളത്തിലായാലും നമ്മൾ കാണുന്ന എല്ലാവരെയും നമ്മുക്ക് കണ്ണട ച്ച് വിശ്വശിക്കാൻ കഴിയില്ല അവരക്കെ ഏതൊക്കെ മാഫിയിൽ ഇൻവോൾവ്ഡാണെന്ന് മുക്ക്. കൃത്യമായി പറയാൻ കഴിയില്ല
നമ്മളെ ഈ നാട്ടില് തന്നെയിം. അന്യ സംസ്ഥാന തൊഴിലാളികള് ഇതിന്റെ പ്രധാന വ്യാപാരികളായിട്ട് നട നിക്കുന്നുടെ ന്നാണ് നമുക്ക് ഓരോരുത്തർക്കും അറിയാൻ കഴിയുന്നത്. ഇവരിൽ നിന്നാണ് ഇത് കേരളത്തിലേക്ക് എത്ത്ണത് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. ഇതുപോലെ പക്ഷെ അന്വേഷിച്ച് ചെന്ന ചെല്ലുമ്പോൾ പോലീസുകൾ എത്തുന്നത് ഇതെല്ലാം ഇന്ന് ഈസ് സോഷ്യൽ മീഡിയ വഴി അതായത് സോഷ്യൽ മീഡിയയിലൊരു. ആപ്പ് ണ്ടാക്കിയിട്ട് അതിൽ നിന്നൊ അനോണിമസ് മെസ്സേജ് വഴി എത്ത് ഇന്നാ ന്നാ സ്ഥലത്ത്ക്ക്‌ വരുമെന്ന് പറഞ്ഞ് അവിട്ക്ക്‌ സാധനം ട്രെയിനിൽ നിന്ന് ഇറക്ക പ്രിയഅങ്ങനെയൊക്കെയാണ് വരുന്നത് അപ്പോ ഈ നിനക്ക് പറ്റി എന്താണ് തോന്നണത്. അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഇത് കൂടുതൽ കൊണ്ടുവരുന്നത് എന്ന് തോന്നുന്നുണ്ടോ?
കൂടുതലായി കൊണ്ടുവരുന്നത് അവരാന്നൊന്നും തോന്നില്ല കാരണം അവരു ഉണ്ട് പക്ഷെ കൂടുതലായി എന്ന് പറയുന്നത് ഈ കേരളത്തിലുള്ള ഈ സ്വയ തദ്ദേശ ആളുകൾ തന്നെയാണ് കാരണം. ഇത്തരം അനോണിമസ് ആയി വരുന്ന മെസ്സേജുകളൊക്കെ ഈ സോഷ്യൽ മീഡിയ തന്നെയാണ് ഈ കേരള ഈ കേരളത്തി ഈ ലഹരി മാഫികള് കേരത്തിലെന്നല്ല ലോകത്തന്നെ ഈ ലഹരി മാഫിയകളേ ഇത്രയധികം വളർത്താനൊരു കാരണം സോഷ്യൽ മീഡിയ പോലുള്ള വളരെ ഇത്തരം നമ്മുടെ അഡ്രസ്സൊന്നും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ അവർക്ക് എന്തെയ്യാം. ഇതിന്റെ ആശയവിനിമയങ്ങൾ നടത്താൻ കഴിയുന്നു എന്നുള്ളത്. വളരെയധികം ഇതിനെതിരെ പ്രവർത്തിക്കുന്നവർക്കൊരു പ്രയാസമായിതന്നെ
ലഹരി കാരണമായിട്ടിപ്പൊ നമ്മളെ സമൂഹത്തിനും കുടുംബത്തിനും അല്ലെങ്കിൽ നമുക്ക് സ്വയം എന്തൊക്കെ പ്രശ്നങ്ങളാണ്. എന്ന നമ്മള് നേരിട്ടൊണ്ടിരിക്കുന്ന കുറേ അധികം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഏ കുടുംബകലഹങ്ങൾ തുടങ്ങി കുട്ടികളുടെ വിദ്യാഭ്യാസം തുടങ്ങി നമ്മ പല ഇതാള് ഇത് ഇന്ന്ണ്ട് ഇതെല്ലാം അറിഞ്ഞിട്ട് തന്നെ വീണ്ടും നമ്മൾ തന്നെ അതിൽ പോയിചാട്കയാണ്. അപ്പൊ ഇതില് ബോധവാന്മാരാവാൻ വേണ്ടിട്ട് നമ്മൾ ഇപ്പോൾ എന്താ ചെയ്യാ നമ്മള് കൊറേ ആന്റി ഡ്രഗ്സ് ക്ലാസ് ആന്റി ഡ്രഗ്സ് ഡേന്റെ അന്ന് ഒരു പ്രതിജ്ഞ ചെയ്യും ന്നൊക്കല്ലാതെ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്താണ് മക്ക് ചെയ്യാൻ കയ്യ
സാം ലായിരിക്കത്തില്ല വളരെയധികം. തന്നെ ആക്ഷനെടുക്കാനും അതിനെ എതിർക്കാനും അതിന് ഉപയോഗും വിൽപനയും. എല്ലാം നമ്മ വെടിയേണ്ടതുണ്ട് തീർച്ചയായും അത് നമ്മളെ അത്യാവശ്യാണ്.
നല്ല ഒരു ഭാവിയെ വാർത്തെടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ.
അതെ അതെ
ഉം ഉം
ഉം